ആ ഹലോ കേ ക്ക്ന്നുണ്ടോ
പകുതി വരെ പറഞ്ഞപ്പറഞ്ഞങ് പോയി
ആണോ ഒന്നു ചായകൊടി കഴിഞ്ഞിട്ടില്ല തൊടങ്ങണം
രാവിലെ അവിടെ എന്തതു വന്ന് കാപ്പി
രാവിലെ ഇവിടെ അപ്പം കടലക്കെ ക്കറി
ആ ഇവിടെ അപ്പം തന്നെ
ആ നിങ്ങ എങ്ങനെ അപ്പ ഉണ്ടാക്ക
ഇവിടെന്ന് അടുപ്പ് കത്തിട്ടില്ല ഗ്യാസാ വെച്ചാ ഉണ്ടാക്കിയ ആ അത് നില്ല് അ ഇവിടെ നെല്ല് കു ത്തിരിയുണ്ടല്ലോ നെല്ല് കുത്തിയരി ചൊമല
ആഹ് ആഹ് ആഹ്
അത് വെള്ളത്തിലിട്ട അപ്പം ഒണ്ടാക്കിയെ
ആ അത് ടേസ്റ്റ് ണ്ടോ അത് ഇത് വരെ ഞാൻ കേട്ടി ട്ടിട്ടില്ലല്ലോ
ആ അതിവടെ അമ്മയുടെ സ്പെഷ്യലാ
ആണോ ആ എന്നിട്ട് എന്തൊക്കെയായാല് ചേർക്ക തലേ എങ്ങനെ വെള്ളത്തില് തലേന്ന് അല്ലാ രാവിലെ വെള്ളത്തി ത്തിലിടോ
ഇല്ല തലേന്ന് നമ്മള് വെള്ള ത്തിലിട്ട് കു കഴുകി കുതിർത്ത് വെച്ചേക്കും എന്നട്ട് വൈകിട്ട് കൊറച്ച് നേരത്തെേ ഇടും ന്നിട്ട് വൈകുന്നേരവാകുമ്പഴത്തേക്കും നമ്മൾ സാധാ അപ്പത്തിനര ക്കുന്ന കൂട്ടെല്ലാം ചേർത്തരക്കും കൊറച്ച് പഞ്ചസാരയോ യീസ്റ്റോ ഒക്കെ ഒണ്ടെങ്കിൽ
ആ ആ ഓക്കെ
എന്നിട്ട് രാവിലെ നമ്മക്ക് എടുത്ത് പൊങ്ങി വരുവാ രാവിലെ നമക്ക് അപ്പത്തെ ചുടാം തേങ്ങ ഇച്ചിരി ഏറെ ചേർത്താ അതിൻ്റെ കൂടെ ചമ്മന്തിയാണെങ്കിൽ നല്ലയാ
ഏ നമ്മളെ നോർമൽ ചമ്മന്തി തേങ്ങ
ആ തേങ്ങ നമ്മള് പൊടിച്ചമ്മന്തി പോലൊയരക്കത്തില്ല കറിയല്ല അല്ലാതെ അത് ഇവിടെ ഇഷ് ഇഷ്ടവാ പിള്ളാർക്കൊക്കെ ഇഷ്ടവാ വലിയോർക്കും ഇഷ്ടവാ എനിക്ക് പക്ഷേ രാവിലെ കൊറച്ച് ചോറാണെങ്കി
ആ അതെ
ആ ഇവടെ മൂത്തോനും അതുപോല ചോ ചോറും മീൻ വറുത്തയൊക്കെയ ഭയങ്കര ഇഷ്ടം അയാ ആ മറ്റേ എളേ ആൾക്ക്‌ പഷേ രാവിലെ എന്തെങ്കിലും പലഹാരം ചോറൊന്നും പറ്റത്തില്ല
ആ ആ ഇവിടെ രണ്ടു പേർക്കും ചോറ് പറ്റൂല്ല എന്നെങ്കില് നമ്മള് അഥവാ നമക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല നമ്മള് ചോറ് കൊടുത്തൊയി ഇന്ന് ചോറാണോന്ന് ചോയ്ക്കും
ആ എളയാക്കും ഇഷേ ചോറ് ഇഷ് ഷ്ട അല്ല അയാക്കെ രാവിലെ അ പ്പോ ദോശയോ
എന്തെങ്കിലൊക്കെ വേണ് ആ ആ
രണ്ടാള് എഴുന്നേറ്റ് വന്ന് കളിയ എന്തേലും കഴിക്കാൻ വേണോന്ന് പ്പോ അത് വേണ്ട പല്ലൊക്കെ തേച്ചിട്ടാ അവ്ടെ വന്ന് ചായയും കുടിച്ചിട്ട് രണ്ടുപേരു കൂടെ
ഇപ്പൊ അവർക്കയ്ന് ഭക്ഷണൊന്നും അങ്ങനെ വേണ്ടല്ലോ ഫുൾ കളിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും വിശന്നാ വന്ന് കഴിക്കൂന്നല്ലാണ്ട് ആ ഇവിടെ തോട് അട് തൊട്ടടുത്തൊന്നുല്ല കൊറച്ച് ദൂരയാ
ഉം
അവിടെ ങ്ങനെയ തോടൊക്കെ ണ്ടോ
ആ ടുത്ത് തോടുണ്ട് തോട് ല് മീനൊക്കെ കൊണ്ടുവരും.
ആ പിടിച്ച വല്യ തോടാണോ
ആഹ് വലിയ തൊടാ ആ തോട്ടിൽ നിന്ന് മീനൊക്കെ പിടിച്ചോണ്ട് വരും ഇന്നലെ പോയി മീൻ പിടി മീനൊക്കെ പിടിക്കുന്നോടത്ത്‌ന്ന് കൊണ്ട വന്നു മീന്
ആഹ് ആണൊ വല്യ മീൻ കി എന്ത് മീനാ
ആറ്റിലെ ആറ്റുവാള നമ്മള് കൂരി ന്നൊക്കെ പറയത്തില്ലേ കൂരി വരാല് ഇപ്പൊ വരും ആ ഇപ്പൊ ങ്ങനെ ഇപ്പൊ തൂളിന്ന് പറഞ്ഞരു മീൻ കിട്ടും ഇങ്ങനെ പുതുവെള്ളത്തെ ഇങ്ങനെ ഒഴുകി വരത്തില്ല നമ്മൾ ഈ പുതുവെള്ള് ഫസ്റ്റ് ഇങ്ങനെ മഴ പെയ്യത്തില്ലേ? കൊറെേ വെയിലൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് മഴ പെയ്യുമ്പോ കാലവർഷ മഴപെയ്യുമ്പോ മീന് ഇങ്ങനെ ഒഴുകി വര ഒ വരും മൊട്ടയിടാനൊക്കെ അപ്പാ അതിന് അപ്പം അവരിങ്ങനെ വലയൊക്കെ വെച്ച് മീനെ പിടിക്കും അവിടൊക്കെ പോയാ മീൻ ക് കൊണ്ടുവരും. അങ്ങ പിടിക്കാൻ ഇവിടുന്ന്
പോകൂലേ ആ
ക്കാ പോവും. മീനെ പിടിച്ചോണ്ട് വരും. ജോലിയില്ലാത്തപ്പോ ഇങ്ങനെ പോകും കിട്ടും ആ അപ്പ കൊണ്ടുവന്ന് രാവിലെ കൊണ്ട ഇന്നലെ കൊണ്ടുവന്നപ്പോ അത് ഞങ്ങള് വെട്ടി വറത്ത് കൊറച്ച് പെരട്ടി വെച്ചു ഇന്ന് കൊണ്ടോന്ന് ഇന്നലത്തെ ഇരി പോണോണ്ട് ഇന്ന് കൊണ്ടോന്ന് നേരെ ഫ്രഡ്ജിനകത്ത് വച്ച്
ഓരോ ദിവസവും നെല്ലാം ഫ്രഷ് ആയിട്ട് പിടിച്ച് കറിവച്ച് കഴിക്കാലേ
അത് ഇപ്പഴേ കിട്ടത്തൊള്ള് അല്ലാത്തപ്പോ പിന്നെ ഇല്ല ഈ ഒരു രണ്ട് മൂന്ന് ദിവസൊ അന്നേരം ജോലിക്ക് പോകത്തില്ല ഈ ഇതിനെ പിടിക്ക്
ആഹ് ഓ ആഹ് നമ്മക്ക് ഇവിടെ അങ്ങനെയല്ല നമ്മക്ക് രാവി വണ്ടി വെരും രണ്ടും മൂന്നും നേരം വണ്ടി വെരും ആഹ് വണ്ടി ഇന്ന്ങ്ങനെ കിട്ടുന്ന മീനേ ഉള്ളൂ
ഉം ഞങ്ങള് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കൊണ്ടരും അല്ലാതെ ഇപ്പോ നമ്മളിങ്ങനെ ചന്തേ പോയി വാങ്ങിക്കണം വൈകിട്ട് ജോലിം കഴിഞ്ഞ് വന്നിട്ട് കൊണ്ട് പോയി വാങ്ങിച്ചോണ്ട് തരും.
ആഹ് അങ്ങനെ അതെ ആഹ് അവിടെ മീനിനൊക്കെ റേറ്റ് ആണോ?
ആഹ് കൊ ഇച്ചിരി ഇന്നാ ഭയങ്കര വെലയാ ആ ഇന്നാലും വല്ല്യ കൊഴപ്പല്ല ചന്തേ പോയി വാങ്ങിച്ചാ നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് വരുമ്പോ അവര് ഇഷ്ടത്തിന് വെല ചോദിച്ച് അങ്ങ് വാങ്ങിക്കത്തില്ലെ വീട്ടിലൊക്കെ കൊണ്ട് വരും. അവർടെന്ന് ഇത്രയും ലാഭത്തിന് കിട്ടത്തില്ല നമ്മൾ ചന്ത നേരിട്ട് പോയി വാങ്ങി ക്കുവണെങ്കി
ആഹ് ലാഭത്തിന് കിട്ടൂല്ലേ ആഹ് അല്ല നമ്മൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ വരുന്ന മീനും കൊണ്ട്
ആ വണ്ടിക്കാര് വരും മീൻകാര് വരും പക്ഷെ അവർക്ക്ച്ചെ നല്ല വിലയാ മീനും കുറച്ചേ തരത്തുള്ളൂ ല്ലെങ്കിൽ സ്ഥിരം നമ്മൾ ഒരാളടേന്ന് വാങ്ങാൽ അങ്ങനൊക്കെ ഒരു ഇത് വെച്ച്
ആഹ തരും ആ അതെ പിന്ന അവരുടുത്ത് അടുത്ത് അവരുടെയും കൂടെ ടെ ലാഭം നോക്കിട്ടല്ലേ അവര് വിക്കുക ആ
അവിടെ ഇരിക്കുന്നവര് കുറച്ചും കൊടുത്താലും ഇവിടെ പുള്ളിക്കാരന് പരിചയമുള്ള ഒരാളു ന്റെ ചന്തയില് പായാട ഇന്ന് ഒണ്ടെങ്കി ന ല്ലേ നീ വേടി പന്ന മീനാണെങ്കി പറയിത് കോൾ ആഹ് ഇഷ്ടവാ ഇവിടെ മീന്റെ ആൾക്കാരേ ഒൾ എല്ലാരും കഴിച്ചോളും അമ്മ പിന്നെ രാത്രി
ചെറിയ ആൾക്ക് മീൻ വ കറിയാ ഇഷ്ടം മൂത്തയാൾക്ക് മീ വറുത്തതാ ഇഷ്ടം
അ ഇവിടെ ഉം ആ ഇവിടെ മൂത്താക്ക് മീ വറ ത്തതാ ഇഷ്ടം എളേയാള് പിന്നങ്ങനൊന്നും ഇല്ല കുഞ്ഞാക്ക് പിന്നെ എന്താണെങ്കിലും കൊഴപ്പയില്ല
ആഹ് തെ അ ഇ ആ എനിക്ക് ഓന്നെ മി എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ ചെറിയ ആള് എത്ര എരിവാണെങ്കിലും എ ത് ആണെങ്കിലും കൈ ചോളും പക്ഷെ മൂത്തയാക്ക് എരിവ് പ റ്റൂലാ ഈ കറികള് പറ്റൂലാ
തില്ലാ ശരിയാ മൂത്താളെ നമ്മളാ ദ്യാട്ട് കി ടുണ്ടില്ല കൊഞ്ചിച്ചു വളത്തിയോണ്ട് അവർക്കൊരു കൊഞ്ചിലിച്ചിരി കൂടുതലാ അതിപ്പ ആ ആണായാലും പെണ്ണായാലും ഇവിടെ രണ്ടാമ്പിള്ളാര മൂത്താക്ക് ഭയിങ്കര കൊഞ്ചലാ എളേയാള് പക്ഷേ കൊഴപ്പല്ല എളേയാളെ എടുത്തില്ലേലും ഒന്നും കൊഴ മൂത്താക്ക് എവിടെങ്കിലും പോയി കഴിഞ്ഞാ എന്റെ കൂടെ ഒടനേ വരണം എളേയാള് പഷേ അത്രേം വാശി കാർനല്ല മ് ഉം കാണാന്ന്‌ ക്കാളും നമ്മളാദ്യാട്ട് കിട്ടുന്നോണ്ടി
ആ ഓമനിക്കും
ഇളയാള് പിന്നെ
അവര് തമ്മില് വഴക്കുണ്ടോ?
അവര് തമ്മില് അതേ ഉള്ളൂ. ഇളേയാള് എടുക്കുന്നതെല്ലാം മൂ ത്തയാക്കു കൊടുക്കത്തില്ല. അതിനൊരു വഴക്ക് മൂത്താ ഇളയാള് കൊറച്ച് അക്രമകാരിയാ ദേ
കൊടുക്കൂല്ലേ പിന്നെ ഇവിടെ അ അത് വരെ വേണ്ടാതിരിക്കുന്ന സാധനായിരിക്കും ഒരാൾക്ക്‌ എടുത്ത് കഴിയുമ്പോളായിരി ക്കും അടുത്ത ആൾക്കും കൂടെ വേണ്ട വരു
അത് തന്നെ വേണം വെറും ഒരു എന്ത്‌ ഒരു പേപ്പറിന്റെ കഷ്ണമായാലും ശെ ശരി അതൊരാൾ എടുത്ത് കഴിയുമ്പോ അടു ത്തയാക്ക്‌ യ്യോ അതെനിക്ക് വേണമായിരുന്നു എനിക്ക് വേണമായിരുന്നന്ന് പറഞ്ഞു വഴക്ക്. ഇനീപ്പോ അങ്ങ് പൊക്കോളും അംഗണവാടി പോയി കഴിഞ്ഞാ പിന്നെ ശല്യവില്ല.
ആ എത്ര മണിയാവുമ്പാ കൊണ്ടാക്കുന്നേ?
പത്തരയൊക്കെ ആവുമ്പോ കൊണ്ടു ചെന്നാ മതീന്ന് പറയും. ഞങ്ങടെ മാമിയാ ഇവിടു ത്തെ അംഗണവാടിയിൽ ഹെൽപ്പർ ആയിട്ട് നിക്കുന്നെ. അതുകൊണ്ട് പിന്നെ പരിചയം ഒള്ളോണ്ട് അറിയാവുന്നെ ബന്ധ് ആഹ് ഇവിടുത്തെ ചേട്ടന്റെ മാമിയാ കൊഴപ്പയില്ല.
അങ്ങനെ ഇരുന്നോള്ളൂ
ഇരുന്നോളും ടീച്ചറ് നമുക്ക് ആദ്യം തൊട്ട ട്ട് അറിയാവുന്നേയാ.
ആഹ് നേരത്തെ കണ്ട് ശീലമള്ളോണ്ട് ഇപ്പൊ കുഴപ്പില്ല ആഹ് ആഹ് ആഹ് മൂത്താള് പിന്നെ പൊയ്ക്കോളുവോ വരു ന്നോ?
ആഹ് മൂത്ത ആക്ക് പിന്നെ വഴക്കൊന്നും ഇല്ലാരുന്നു അങ്ങ് പൊക്കോളും. പഠിക്കാനൊക്കെ പോക്ക പോവാരുന്നു.
ആഹ്. ഇവിടെ മൂത്തയാൾ അംഗൻവാടിയിൽ പോയി ട്ടേ ഇല്ല ആ ടൈമിലാണ് കൊറോണ കൊറോണ വന്നത് കൊണ്ട് ഫുള്ള് ഓൺലൈൻ അല്ലാരുന്നോ അംഗൻവാടിയൊന്നും ഇൽ അപ്പൊ ചെറിയ ആളെ കൂട്ടാനൊ ഇവിടെ കുറേ ടോയ് അത് ഇതൊക്കെ കാണുമ്പോ മൂത്താൾ പറയും എനിക്ക് അംഗൻവാടി പോവാൻ പറ്റില്ലല്ലോമ്മേ
ആഹ് ഇവിടേം കൊറച്ചേ പോയിട്ടോള്ളൂ ശെരിയാ കൊറച്ചേ പോയോള്ളു കേട്ടോ അന്നേരവാ കൊറോണ വന്നെ പിന്നെ ഓൺലൈൻ ക്ലാസ്സാരുന്നു
അതെ ഇവർ പിന്നെ അംഗനാവാടിക്കാർക്ക് പിന്നെ ഓൺ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് കാര്യവില്ലല്ലോ
ആഹ് എന്നാലും പാ നമുക്കൊരു ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ട് തരുവാരുന്നു അന്നൊക്കെ അതി കേറിട്ട് ഇത് കാണണോ പറഞ്ഞ് ആഹ് ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നെ ആമ്മ് ഉം അതെനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ചെയ്യുവായിരുന്നു
ക്ലാസ്സു
ഉം ഇവിടെ ഞാൻ രാവിലെ വെയിൽ കണ്ടോണ്ട് തുണിയെല്ലാം വാരി വെയില ട്ടപ്പോഴത്തേക്ക് ഇപ്പോ ഒരു മഴക്കോള് പോലെ ഈചെട ശല്യം ഭയങ്കര ശല്യാട്ടോ
ആ അതിപ്പോ എല്ലായിടത്തും ഉണ്ട് മഴ ഇപ്പ രണ്ട് മൂന്ന് ദിവസമായി പെയ്തിട്ട് പക്ഷെ മൂടി നിക്കുവാണ് ഞങ്ങളിനി ഒരു രണ്ടുന്നൂസും കൂടെ പെയ്യല്ലേ പെയ്യല്ലേന്ന് വിചാരിച്ചു നിൽക്കുന്ന കല്യാണം ഉണ്ട് അടുത്ത വീട്ടില് അപ്പൊ കൊളാവുലെ മഴയാണേ ആ അതെ
ഈ സമയത്തൊക്കെ കല്യാണം വെച്ചാ നല്ല കല്യാണം പാല് കാച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട മഴയത്ത് പാലുക ച്ച് പിന്നേം കുഴപ് പ്പഇ ല്ല കല്യാണവാണെങ്കി നല്ല ഉടുപ്പൊക്കെട് ഒരുങ്ങിയൊക്കെ പോയി മഴയത്ത് ഒറ്റക്കൊന്ന് പോവുന്നവർ ക് കൊഴപ്പയില്ല ഡ്രസ് ഒക്കെ ഒന്ന് കൈ പൊക്കി പിടിച്ചോണ്ട് പോകാം കുഞ്ഞുങ്ങളുയായിട്ട് പോകുന്നോര് പെട്ടുപോവും അവരടെ ചെരു
ഇത്ങ്ങളെ വലിച്ചോണ്ട് രണ്ടെണ്ണയും വലിച്ച്‌ നമ്മടെ അതെ അവർ കൊള ആവും വെറുതെ ഒരുങ്ങിയിട്ടൊരുകാര്യവും താവൂലാ
ആണ് ഒറ്റയ്ക്ക് പൊന്നവർക്ക് കൊഴ പിന്നെ കുഞ്ഞുങ്ങളായിട്ട് പോകുന്നത് പെട്ട് ത്ത് മഴയത്ത് അവര് വെള്ളത്തിലൊക്കെ ഇറങ്ങി പറഞ്ഞാലും കേക്കത്തില്ല
അതെ
കല്യാണത്തിന് പോവനെല്ല ല്ലാരും ഹാ
ഏഹ്
കല്യാണത്തിന് പോവാൻ എല്ലാരു ആയിട്ടാണോ പോവുന്നേ
ആ ഇവിടെ എല്ലാരും ആയിട്ടാ പോ ന്നതെ ഒറ്റക്ക് പോക്കെക് ആ തൊ ട്ട്ടുത്ത വീട് ലെ അപ്പം പിന്നെ എല്ലാരും പോയല്ലോ പറ്റു പിന്നെ കൊറച്ച് ദൂരം ലോങ്ങോക്കെ ആണ് ന്ന്ങ്കില് പിന്നെ മമ്മീന്റെ എടുത്ത് ഞാൻ ര രണ്ടുപേരെ ആക്കും ഞാനാ പോണ്ടെതെങ്കിൽ ഞാൻ പോവും. ഇങ്ങിനിയാണ് വിളിച്ചതെങ്ങി മമ്മി പോകും അങ്ങനെ ദൂരൊക്കെയാണ് ഇവന്മാരെ കൊണ്ടുപോവൂല
ആ എന്നാലും പരാവാശി ക്ക് പിടിക്കുവായിരിക്കുവെല്ലോ
ആ ആ അതെ വെരാൻ വാശി പിടിക്കും അപ്പം ഞാൻ പറയും ഞാൻ കല്യാണത്തിനല്ല വേറെ സ്ഥലം ത്താ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും
പോകാൻ പറ്റോ
എളയാള് അംഗൻവാടി പോവാന്നു പറഞ്ഞാ ഇഷ്ടയില്ല അംഗൻവാടി പോകുന്നത് ഭയങ്കര ബഹളമൊക്കെയാ അപ്പൊ ഞാൻ പറയും ഞാൻ അംഗൻവാടി പോവാ നീ വരുന്നുണ്ടോ ചോയിക്കും അപ്പ ഇല്ലാന്ന് പറഞ്ഞ അത് സെറ്റ് ആയിക്കോളു ആ അത്രക്ക് അത്രക്ക് അങ്ങട് ഇതാവൂലല്ല ഞാന് എന്തെങ്കിലും വേറെ അവിടെ മീറ്റിംഗ് അവിടെ പരിപാടി- യാകും എന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയങ്ങ് ആക്കും ഉം
മഴയില്ലെങ്കിൽ കൊഴപ്പ-
ആഹ് മഴയിലേൽ കുഴപ്പമില്ല പിന്നെ അവരുടെ കൂട്ടേ മൂത്താള് പിന്നെ അവരുടെ കൂട്ടേ- കൂട്ടാരുണ്ടെങ്കിൽ- പിന്നെ അവരുടെ കൂടെ അങ്ങ് പോയിക്കോളും
കൊണ്ടു പോകുന്നേ
ആഹ് അവരുടെ ബസ്സുണ്ട് ആഹ് ഓഡിറ്റോറിയത്തിൽ വച്ചിട്ടാ
ആഹ് ആ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ അത്രയും വല്യാ- സൗകര്യ കുറവ് വരും
ആഹ്അതെ ആ ഇത് പള്ളിയിലാ ആഹ് പള്ളിയാ പള്ളിന്റെ ഓഡിറ്റോറിയില്ലേ
ആ ആ
അവിടെ വെച്ചിട്ട പരിപാടി
ഉം അപ്പൊ പിന്നെ ഒത്തിരി സ്ഥലം മുണ്ടല്ലോ
ആ സ്ഥലമൊക്കെ ഉണ്ട് ഇരിക്കാനും അതിന് ഇവര് ഉള്ളി- ഓഡിറ്റോറിയത്തിലൊക്കെ- കേറിയ ഇരിക്കാൻ-